ഹലോ
ത്തല്ലേ സുഖല്ലേ
ആ സുഖാണ് എന്താ അവിടത്തെ വിശേഷം ആ ചായ കുടിയൊക്കെ കഴിഞ്ഞു കോള് ചെയ്യാമന്ന് വിചാരിച്ചു നമുക്ക് അസുഖത്തിനെ പറ്റിട്ട് ഒരു റി സർച്ച് നടത്തായിരുന്നു
ആഹ അതൊക്കെ തന്നെ എന്തൊക്കെയ അസുഖങ്ങളാണ് പണ്ടൊക്കെന്ന് പറഞ്ഞാ പനിയോ ജലദോഷോ അങ്ങനെയൊക്കെ അപൂർവ്വമായി
ഉം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പണ്ടത്തെ അസുഖങ്ങള് ഇന്നത്തെ കാലം നമ്മുടെ അസുഖങ്ങൾ തന്നെ ആക പെരുകുന്ന കാലഘട്ടം അല്ലേ ഇന്നത്തെ കാലത്ത് ആളുകൾ നമ്മുടെ ജീവിത ശൈലി തന്നെ അതിന് പറ്റിയ ജീവിത ശൈലിലുള്ള മാറ്റങ്ങളാണ് വന്നിക്കുന്നത്
പണ്ടൊക്കെന്ന് പറഞ്ഞാൽ പാടത്തും പറമ്പത്തൊക്കെ ഒരു വളവും അതാതെ ഒരു കെമിക്കൾ നടത്തി
കെമിക്കല് രാസവളമൊന്നും ഉപയോഗിക്കാത്ത പച്ചക്കറികളും നെല്ലും അല്ലല്ല ഇന്ന് ഫുള്ള് ജൈവവളം ഇല്ലാണ്ട് രാസ- വളം മാത്രേ ഉള്ളൂ മരന്ന് അടിച്ചിട്ടുള്ള തന്നെ പുറത്തുന്ന് വരുന്ന ഭക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്
ആ് അതാണ് അത് നമ്മക്ക് പ്രതിരോധ ശേഷി ഇല്ലാത്ത ഒന്നിനും പ്രതിരോധ ശേഷില്ലാത്ത അപ്പൊ ഞാൻ വിചാരിക്കാം നമ്മളെ പണ്ടൊക്കെ പറഞ്ഞാല് കൊതുക് അതിലൊക്കെ നമ്മള എന്തെങ്കിലുമൊക്കെ മരുന്നൊഴിച്ചാ അതങ്ങ് ചത്ത്പോകും അപ്പൊ അതൊന്നും ചാവണൂല്യ ആ ഒരു ആ
കൊതുക കടിച്ചാൽ തന്നെ നമുക്ക് ഡെങ്കിപ്പനി ഞങ്ങളുടെ അടുത്ത് തന്നെ ഡെങ്കിപ്പനി പിടിച്ചിട്ട് തന്നെ അടുത്തുള്ള ഒരാളെന്നെ മരിച്ചതാ
ആ ഇവിടി അങ്ങനെ തന്നെ ആ ഓർക്ക് ചെറിയ ഈ രോഗം പരത്തുന്ന ആ സാധനത്തിന് തന്നെ ഭയങ്കര ഐറ്റത്തിന്റെ ഓർക്ക് തന്നെ പ്രതിരോധ ശേഷി ഉണ്ട് അത് തടഞ്ഞു നിർത്ത നമ്മള എന്ത് കെമക്കൽ ഉപയോഗിച്ചിട്ട് അത് നശിപ്പിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ ഒരു ഇതായിട്ട് വരും അ-
അവരതിനെ പ്രതിരോധിക്കണം ആൾ ക്കാര കൊതുകുകളാണ് ഇപ്പ ഇണ്ടാവുള്ളത്
കൊതുകൾ എല്ലാ രോഗങ്ങളും അതിന്റെ അപ്പുറമായിട്ടാണ് ചെറിയ മക്കൾക്കടക്കം ചെറിയ കുട്ടികൾക്കടക്കം ക്യാൻസർ നമ്മള് വിചാരിക്കാത്ത ഓരോ രോഗങ്ങളാണ്
പണ്ടൊന്നും ഉള്ള ആളുകൾക്ക് ഇത്രയൊന്ന ഇണ്ടയിരുന്നില്ല അവര് കൂടുതലായിട്ട് നട ക്കും അവര് വ്യായാമം ചെയ്യും അതുപോലെ നമ്മ പ്രകൃതിണഘടന ചക്ക മാങ്ങ പഴം അങ്ങനെയുള്ള വർഗ്ഗങ്ങളിലുള്ള ജൈവള ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ അവര് കഴിച്ചി ണ്ടായിരുന്നത് അതുകൊണ്ട് പണ്ട് ഈ പ്രഷറ ജോഗർ കൊളസ്ട്രോളോ അങ്ങനെയുള്ള സംഭവങ്ങളോ അസുഖങ്ങളോ നന്ന് നമ്മള് കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന്പ്പോ ഒരാൾക്ക് പോലും ഇതിൽ നിന്ന ഒഴിവായിട്ടുള്ള ആളുകള ഇില്ല ഷുഗർന്നും ഇല്ലാത്ത ആളെ കാണാൻ കുറവാണ് തികള്ളി പോലെ നുക്ക് അുഖങ്ങളക്കെ നമുണ്ടണ്ട്
ആ പിന്നെന്താ ചെറിയ കുട്ടികൾക്ക ഷുഗർ ഉണ്ട് പിന്നെ തൈറോയിഡ് ഇപ്പൊ എന്റെ അനിയന്റെ ഓള് ഭാര്യ പ്രസവിച്ചണ്ട് പ്രസവിച്ച ഡോക്ടർ പറയാ കുട്ടിക്ക് തൈറോയിഡ് ഉണ്ട്ന്ന്
പ്രസവിച്ച കഴിക്കാനെ തൈറോയിഡ് അത് നഞമ്മൾ പാരമ്പര്യമായിട്ടും ചില ഇത് വരുന്നണ്ടണ് തൈറോയിഡ് ഈ ഷുഗർ ഒക്കെ ടും വരുന്നണ്ടോള്ളൂ
ആഹ് അതെല്ലാം പറ പണ്ടൊക്കെ അങ്ങനെ കേട്ട് കേൾവി പോലും ഇല്ല അങ്ങനെ
അങ്ങനത്തെ അസുഖങ്ങളൊന്നും ആ് തൈറോയ്ഡ ഒക്കെ വലുതായിട്ട് ഇപ്പഴാണ് അസുഖം എന്താന്ന് തന്നെ ഞാൻ അറിയല്ലോ അപ
ആഹ് പിന്നെന്താ തൈറോയ്ഡ് എന്താ നമ്മുക്ക് അറിയിലല്ലോ പണ്ട് പണ്ടൊരു ചിക്കൻ ബോക്സ് ഉണ്ടാവും
ആ ചിക്കൻ പോക്സ് മാണല് അങ്ങനെയുള്ള അസുഖങ്ങളാണ് വലിയ അസുഖങ്ങളായിട്ട് നമ്മൾ അന്ന് കണ്ടിരുന്നത് അ തന്നെ അത് നമുക്ക് വലിയ അസുഖയിരുന്നു ഇന്നിപ്പോ ഡയാലിസ് ക്യാൻസർ അതനങ്ങെ ക്രി ഷുഗർ കൂടിയ ക്രിയാറ്റം കൂടി ക്രിയാറ്റം കൂടിയാ ഡയാലിസ് ഡയാലിസിസ് ആണ് ഇപ്പ മെയിൻ ആയിട്ട് ആൾക്കാർക്ക് ഫുള് വരുന്ന ഡയാലിസ അതിന്റെ കാലാവധി കഴിഞ്ഞാൽ ഒരു മരിക്കും ചെയ്യും അ ഇന്നത്തെ മ്മളുടെ ഭക്ഷണ രീതി ഭക്ഷണം പറഞ്ഞ ഇന്നത്തെ പുറതുള്ള ഫാസ്റ്റ് ഫുഡ് കൊണ്ടാണ് ഇന്നുള്ള ആളുകൾ മുഴുവൻ കഴിക്കത് പുറത്ത് പോ ടൂർ പോവായാലും ബർഗർ പിസ്സ ഷവർമ്മ ഷവായ പറഞ്ഞുള്ള പുറത്തുള്ള ഐറ്റംസ് മാത്രമേ ഫുഡ് കഴ ക്കാനുള്ളു പിന്നെ ഹോം ഡെലിവറി ആയിട്ട് തെ നമ്മള് വിളിക്കുമ്പ നമ്മ വീ മ്മ മുന്നില എത്താണ് നമക്ക് ഹോം ഡെലിവറിയില നമുക്ക് ഭക്ഷണങ്ങൾ അപ്പ നമ്മള് വീട്ടിൽ ഉണ്ടാക്കാനുള്ള മടി നമ്മൾ പുറത്തന്ന് എന്ത് എത്ര സിറ്റുവേഷൻ നമ്മൾ പെട്ടെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മള് വേഗം ഓർഡർ ചെയ്ത് വരുത്ത ചെയ്യ്ണത്
ആഹ് അതന്നെ അത് ശെരിയാ നമ്മള് മടിയാണ് ഭക്ഷണം ഉണ്ടാക്കും മടിയാണ് ഞമ്മക്ക് മടിയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ എന്തേലും ഓർഡർ ചെയ്താലോ അതത്ര മതി ല്ല അഹ് അത്ര എളു അപ്പല്ല നമ്മളെ വീട്ടിൽ നിന്നാക്കും നമ്മ ന ഭക്ഷണം അയിക്കും ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത പക്ഷെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇന്നൊക്കെ വാങ്ങുന്ന ആഹ്
പണ്ട് നമ്മള് അടുക്കളത്തോട്ടം പോലെ നമ്മള് എല്ലാ വീടുകളിലും നമ്മള് ഉണ്ടാക്ക്ണ്ട് എല്ലാ സ്ത്രീകൾക്കും നമുക്ക് ഉണ്ടാക്കാൻ കഴിയ്ണ സംഭവമാണ് അടുക്കള തോട്ടത്തിൽ നമുക്ക് പച്ചക്കറികള് ചെറുതായിട്ട് നമ്ക്ക് ഇണ്ടാക്കാം അതിലുള്ള തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ആഹ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കി നമ്മൾക്ക് കഴി കുട്ടികൾക്ക് കൊടുത്താലും നമുക്ക് കുറേ അവർക്ക് പ്രതിരോധശേഷിയും കിട്ടും വിറ്റാമി നുകള് പ്രോട്ടീനുകള് ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും അവർക്ക് ഇലവർഗങ്ങങ്ങള് പഴവർഗങ്ങങ്ങള് പച്ചക്കറികൾ അതുപോല മുട്ട ഇറച്ചി മീൻ അതൊക്കെ നമു കൊടുക്കാൻ കഴിയും പക്ഷെ കുട്ടികൾക്ക് ഇന്ന് വേണ്ടത് പുറത്തത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ മാത്രാണെന്നു കുട്ടികൾക്ക് താല്പര്യം ഉള്ളു കുട്ട്യേൾ വല്യർക്കും അതെ നമ്മള് വല്യോര് വേട്ച്ച് കൊടുക്കണ്. ഇല്ല പച്ചക്കറിം എലക്കറികളും എന്റെ മോനുണ്ടെങ്കി പച്ചക്കറ്യേ അറിയില്ല അവർക്ക് പയറ് വർഗം അറീല്ല എലക്കറി അറീല്ല ഇതൊന്നും കൂട്ട്യാ മീൻ മാത് ത്രണ്ടെങ്കി ഭക്ഷണം കഴിക്കും അല്ലെങ്കി ചിക് ക്കനന്തേലുണ്ടെങ്കി മാത്രം കഴിക്കുള്ളൂ
ആഹ് ചിക്കൻലൊന്നുല്ല കാരണം ഈ എലക്കറികളൊക്കെ കൂട്ടുമ്പ മ്മള് കണ്ണിനും കേൾവി ക്കും കാഴ്ച ശക്തി ഇതൊക്കെ നല്ലതാണ് മുരിങ്ങയിലാ മറ്റ് ചീരയിലാ അങ്ങനെ പലതും ഉണ്ടല്ലോ അതൊന്നും വൽ അയിലൊന്നുപ്പ പലേ പ്രോട്ടീൻസ് ഉണ്ട്. ആഹ്
ഇണ്ടാക്കി കൊട്ത്ത തിന്നില്ല.
പിന്നെ അതേപോലെ ഞങ്ങള് ഒരു ക്ലാസ്ണ്ടായിനി ആ ക്ലാസ്സില് സാറ് പറയാ ഏഹ് പല ഈ പെട്ടെന്ന് ആളുകൾ ക്ക് ആൾക്കാര്ണ്ടല്ലോ കൊഴഞ്ഞ് വീണ് മരിക്ന്ന ചെർ പ്പക്കാര് പ്രായൊന്നും ആകാതെ. അവര്ക്ക് ഈ രാത് ആഹ് ആഹ് അപ്പൊ ഈ രാത് ത്രി ഫാസ്റ്റ് ഫുഡോക്കെണ്ടാവുലെ ഈ ഇരത് നാല് മണി ക്കൂർ ഓരോ കടകൾക്ക് രണ്ട് മണിക്കും മൂന്ന് മണിക്കും വരെ ഓരോ കടകൾ തൊറക്കുന്നുണ്ട് മന്തി അതൊക്കെ ഒരു സമയായ നമ്മള് ഭക്ഷണം ഒരു ഏയ് ആറ് മണി ഏഴ് മണിന്റുള്ളിലായിട്ട് മ്മള് ഭക്ഷണം കഴിക്കണം. രാത്രിയിലെ ഭക്ഷണം. പിന്നെമ്മള് കഴിക്കാൻ പാടില്ലാന്നാ നമ്മള് വയർന്നമ്മള് റെസ്റ്റ് കൊടുക്കണം പോലോ. ക്ഷെ അതൊന്നും ആൾക്കാര് എന്താണ് ശ്രദ്ധിക്കൂല പന്ത്രണ്ടണിക്കും ഒരു മണികൊക്കെ റെസ്റ്റോറന്റ് പോയാല് ഭക്ഷണം കഴിക്കുന്നന്നെ ആയിക്കും ആൾക്കാര്ണ്ടാവ ഒറക്കും കുറവാണല്ലോ ആൾക്കാർക്ക് അതൊക്കെയാണ് ഓരോ രോഗങ്ങള് ഉണ്ടാവുന്നെ ബ്ലോക് ക്കുകളൊക്കെ പെട്ടെന്ന് കേറണത് അങ്ങനൊക്കെ പകരെ ക്ലാസ്സിലൊക്കെ പറയുന്നെ കേ
ഇന്നിപ്പ നമുക്ക് പ്രമേഹം രക്തസമ്മർദ്ദം അത്പോലെ ഹൃദ്രോഗം കൊളസ്ട്രോൾ ഒക്കെ നമ്മൾ ഇന്ന് കൂടുതലായിട്ട് നമ്മള് അമിത വണ്ണത്തിലുള്ള ആളുകളെയൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സാധാരണായിട്ട്
ആഹ് പിന്നെന്താ ആൾക്കാര് തന്നെ ഉള്ളൂ ഇപ്പൊ
ഈ എന്തെന്താണ് പ്രമേഹം ഇത്ര കൂടുതലായിട്ട് അധികരിച്ചുവരു ന്നത് എന്താണ്
അതാണ് ഇത് നമ്മളെ ഓരോ നിത്യ രോഗങ്ങൾ വരുന്നത് നമ്മളെ ഓരോ ജീവിതശൈലിന്റെ ഇത് തന്നാണ് വരുന്നത്
നമ്മള് നമ്മള് മധുരം മധുരം കഴിച്ചാല് അതുപോലെ വ്യായാമത്തിന്റെ കെറവ് കൊണ്ടും ചോറ് കൂടുതല് കഴിച്ചാലും ഭക്ഷണം പൊതു പുറത്തു നിന്നുള്ള ഭക്ഷണ രീതി കൊണ്ടൊക്കെ നമക്ക് ഷുഗറൊക്കെ നമക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുണ്ട് അതുപലെ രക്തസമ്മർദ്ദ ഇതുകണ്ട് കൂടു ഇതിലേറ്റ് വരും ന്ണ്ട്
ഷുഗർ കൂട്ടിയാലും പഞ്ചസാര ആണെങ്കിലും ഭക്ഷ ഫ ചോറൊക്കെ തിന്നാലും അവര് പാട
ആ പണിയെടുത്തേന്ന് നല്ല വ്യായാമം ചെയ്യവര് അ വരൊക്കെ അത് പണ്ടത്തെ നമ്മളുടെ പ്രായയായ സ്ത്രീകളെ നമ്മളിന്ന് കാണു പ്രായ ആൾക്കാർ ഇന്നത്തെ നമ്മളുടെ ഈ ഏജിലുള്ള ആൾക്കാര നമുക്ക് ഇവർക്കാണ് ആരോഗ്യം കെറവ് എന്നാൽ അവർ ആരോഗ്യം കൂടുതലാണ് പ്രായയുള്ള ആൾക്കാരെ കാണുമ്പോ നമ്മുക്ക് കേട് തണ്ടൽ വേദന മുതുവേദന അങ്ങനെ വേദന ഇവിടെ വേദന എന്നിട്ട് നമുക്ക് പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞ നമ്മടെ സ്ത്രീകളിത് കെറഞ്ഞു പോവാണ് ചെയ്യുന്നത് ഇമ്യൂണിറ്റി പവർ കെറയണം അവരടെ
ആ പിന്ന തൊണൂറ് വയസ്സായ ആൾക്കാര
ഇ എന്നാ അവർക്കാണ് ഇപ്പോ ആരോഗ്യം നമുക്ക് കാണണത് ആരോഗ്യം കൂടുതലായിട്ട് നമുക്ക് കാ അവരുടെ പണ്ടത്തെ ഭക്ഷണ രീതികൾ കൊണ്ട് അവരുടെ ശൈലി ജീവിതശൈലിയിലല്ല മാറ്റങ്ങൾ കൊണ്ടാണത് നമ്മള് ഇപ്പത നമ്മടെ കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണ രീയ നമ്മുടെ ശൈലിയിലെ രോഗ കാരണ നമുക്ക് അസുഖങ്ങൾ കൂടുതലായിട്ട് ഇപ്പൊ കാണയാണ് ചെയ്യണത് അതുപോലെ ഇന്ന് മൊബൈൽ ഫോൺ ആണ് നമക്ക് ഏറ്റവും നമ്മടെ കൂടുതൽ നമ്മടെ കയ്യില്
ആ മൊബൈൽ ഫോൺ അതുകൊണ്ട് തന്നെയാണ് ഈ ഉറക്കൊക്കെ കുറവ അതൊക്കെ നമ്മള നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുന്നത് തന്നെ ഈ ഉറക്കക്കെറവാണേ അതും രണ്ടു മണി വരെ ഫോൺ കണ്ട് ഇരിക്കുന്നവരില്ലേ രണ്ടു മണി മൂന്ന് അങ്ങനെ ഒരു കറക്റ്റ് ഒരു ശരി കറക്റ്റ്ത് കൊടുകാതെ ടെബിൾ കൊടു നക്ക നമ്മൾന്തല്ല ചെയ്യുന്നത് അതൊക്കെ നമ്മളെ ശരീരത്തിന് ഭയങ്കരമായിട്ട് ബാധിക്കും നേരത്തെ ഉറങ്ങി നേരത്തെ നീക്കണം എന്നാണ് പക്ഷെ ഈ ഫോണും കണ്ട ഇരുന്ന് ഇരുന്ന് ഇരുന്ന് രണ്ട മണി മൂന്ന മണിയായിട്ട് അത് നമ്മുടെ ശരീരത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും
ആ ഉറക്കല്ലാണ്ടാവണ് അതുകൊണ്ടൊക്കെ നമുക്ക് എ രക്തസമ്മദ്ദ നമുക്ക് കൂടാണ് അലെ നമ്മൾ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കണൊണ്ട് കുട്ടികളുടെ കണ്ണിനു കേടു വരുന്നു, അല്ലാതെ അസുഖം, ബുദ്ധിക്ഷയം പോലെ ഉള്ള - കാര്യങ്ങൾ ഒക്കെ വരുന്നു കുട്ടികള് മണ്ണിലും ഇതിലും പൊറത്തു പോയി കളിക്കണത് തന്നെ എല്ലാർക്കും - എത്ര ടൈം വേണമെങ്കിലും അവര് മൊബൈലെഫോൺ ഉം മേൽ ആണ് അവരുട കളി കൂടുതൽ ആയിട്ടും - ഇത് കാണണത് അതുപോലെ തന്നെ പല അസുഖങ്ങളും, പോന്നതടി പോലെ ഉള്ളതൊക്കെ നമുക്ക് അവർക്കു - കുട്ടികളിൽ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ അവരുടെ മുതുകിലെ ഈ കഴുത്തിലെ എല്ലു വളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ കുട്ടികളിൽ കാണാൻ വരികണ് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൊണ്ട് - ഒത്തിരി നമുക്ക് ദോഷങ്ങൾ ബാധിക്കുന്ന ഒരു സംഭവം ആണ് മൊബൈയിൽ ഫോൺ
പിന്നെ അതുപോലെ തന്നെ എന്താണ് ചെറിയ ആൾക്ക് കുട്ടികള് തന്നെ ഇപ്പൊ കണ്ണട വച്ചിട്ടല്ലേ നടക്കുന്നത് പണ്ടത്തെ ആൾക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് വയസ്ഒക്കെ കഴിഞ്ഞാ കണ്ണട വയ്കക്കുന്നത് അത് തന്നെ വൈക്കാത്തവരും ഉണ്ട്
മൊബൈലു നോക്കണനോട് ആണ് എല്ലാം കുട്ടികൾക്കും കണ്ണട വൈക്കേണ്ടി വരുന്നത് നമ്മള് പാം അത് തന്നെ റിസ്‌ക്കും ദോഷങ്ങൾ ആണ് നമ്മുടെ ആരോഗ്യം നില നിർത്തണമെങ്കിൽ നമ്മള് - നല്ല ഭക്ഷണം കഴിക്കുക, അതുപോലെ വ്യായാമം ചെയുക നമ്മള് ഉറങ്ങുക അതുപോലെ നമ്മള് ശുചിത്വം - വ്യക്തമം- ശുചിത്വം നമുക്ക് നല്ലതാണ് പരിസരം വെക്തി വീട് ഒക്കെ നമുക്ക് ശുചിതമാക്കണം നമ്മുടെ മാനസിക ആരോഗ്യത്തിനു നല്ലതാണ് കൊതുക് വെള്ളം - പോലെയുള്ളതൊക്കെ ഒഴിവു ആക്കിയിട്ട് - നമ്മുടെ ആരോഗ്യത്തിനെ നമ്മള് സംരക്ഷിക്കുക ആണൊ
ആ അതെന്ന അത് ആ അങ്ങൻതന്നാകുംപോ കൊറേ ഒക്കെ കൊറേകെ നമ്ക് ക മാറിക്കിട്ടും ആ പിന്നെഅമ്മള് ആ കേറാൻപറ്റോ അതേപോലെ തന്നെ ഞമ്മള് ഞമ്മൾനെ നോ യെതെന്ന ആ കൊറേ ഒക്കെ രോഗങ്ങള്ന് നമ്മക് തന്നെ
നമുക്ക് മുക്തി നേടാൻ പറ്റും നമു സന്തോഷോടെ ആ മാനസികാരോഗ്യം വേണം ശാരീരികാരോഗ്യം വേണം അതിനെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുക വേണം എന്നാലല്ലേ മ്മ ക്ക് സന്തോഷൊള്ളൊരു ജീവിതഇണ്ടാവുള്ളു രോഗം വന്നിട്ട് നമ്മള് ചികിത്സിക്ക രോഗം വരുന്നെന്നേ എല്ലാ മുൻകരുതലുകലെടുത്ത്
എടുത്താൽത്തന്നെ നമുക്ക് എന്താണ് ഉ് ഇത് എന്താവൂല നമുക്ക് കൊറെ കുറെേ കാലം നമുക്ക് ജീവിക്കാം മറ്റേതെന്നു പറയുമ്പോ ഒരു ഇരുപത് ഇരുപത്തിഞ്ച് മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ ഓരോ രോഗങ്ങൾ വന്ന് കഷ് ഇഷ്ടപ്പെടും പിന്നെ ആ അയിന്റെ ആൾ ആയുസും കുറയും അങ്ങനെ നമ്മക്ക് അമ്മ ആ ഭാവിിയ ഒരു പുതിയൊരു നല്ലൊരു തലമുറേ നേ കെട്ടിപ്പടുക്കാൻ കയൂര്
ഉം നമ്മൾടെ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളും നമ്മുടെ ജീവിതത് ഇതിന്റെ നല്ല ശീലങ്ങളു നമ്മുടെ ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുക്ക് രോഗത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിനെയും വീട്ടുകാര സമൂഹത്തിനെയും എല്ലാവർക്കും നമുക്ക് രക്ഷപ്പെടുത്താം നമ്മളുടെ ഒരു കടമയാണ് രോഗങ്ങളിൽ നിൻ ഇന്ന് നമുക്ക് എല്ലാവരെയും സമൂഹത്തിനെയും രക്ഷപ്പെടുത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്
ആ ആതാരും നോക്കുന്നില്ല അങ്ങനാ നോല്ലൊരു ഭാവി എല്ലാർക്കും ഉണ്ടാവട്ടെ അങ്ങനെ ആവട്ടെ എല്ലാരും
നമുക്ക് വളരെ ഉപകാരപ്രദമായ കുറെ അറിവുകൾ ഇപ്പ നമ്മൾ പറഞ്ഞു മ റ്റുള്ളവർക്കും കൂടി ല്ലാ നല്ലതായിട്ട് ഭവിക്കട്ടെ അവരുടെ ജീവിതത്തിലും ഇത് നല്ല ഭാഗാക്കി ക്കഅവരുടെ ജീവിതം കൂടി സന്തോഷത്തിലാവട്ടെ ഓക്കേ എന്നാ താങ്ക്യു ആ വിളി ഓക്കെ